ഹലോ
ഹലോ കേക്കാല്ലേ ആഹ് ഉണ്ട്ണ്ട് എന്താണ് പണി നല്ല വർത്താനം
ഉം
അവിടെ എന്താ വിശേഷം
ഇവിടെ എന്താ ഇങ്ങനെ പോണ്
ഉം ചായകുടിയൊക്കെ കഴിഞ്ഞോ ആഹ് എന്റെ കഴിഞ്ഞു
ഉം എന്ത ഇന്ന് സ്പെഷൽ
സ്പെഷ്യല് ഒന്നുമില്ല ഇന്നലെ എനിക്ക് പായസം കുടിക്കാൻ കൊതിയായി അപ്പൊ പായസം ഉണ്ടാക്കിരുന്നു മറ്റേ അരിയുടെ അരിപ്പൊടി കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിട്ടൊരു പായസം ഉണ്ടാക്കുല്ലേ
അതെന്ത് പായസ
ആഹ് അങ്ങനെയൊരു സംഭവുണ്ട് അരിപ്പൊ അല്ലെ മ്മ
റസിപ്പി അറിയാമെങ്കിൽ പറയണ്ടെ നമ്മക്ക് ഉണ്ടാക്കാലോ
ഉം അരിപ്പൊടി ഇങ്ങനെ പത്തിരിക്കൊക്കെ ആട്ടണ പോലെ ആട്ടുല്ലേ
ആഹ്
ആഹ് എന്നിട്ട് അത് കുഞ്ഞേ കുഞ്ഞേ ഉണ്ടാക്കുക
ആഹ് നമ്മള് പത്തിരിക്കൊക്കെ ഉണ്ടാക്കണ അതേമാതിരി അത വലിപ്പം ആ വലിപ്പല്ല കൺസിസ്റ്റൻസി അതാ ചോയിച്ചത് ആഹ് സെയിം സാധനം ആഹ് അത് ചെറുതാക്കിട്ട് ആഹ് എന്നിട്ട്
പിന്നെ അപ്പത്തിനൊക്കെ ഉണ്ടാക്കണ അരില്ലേ അരിയില്ലേ
ആഹ്
ആഹ് അതൊന്ന് കുതിർത്തിയത് ആഹ് അതന്നെ അതൊന്ന് കുതിർത്തത് അടി അടിക്ക അടിക്കുക മിക്സിയിൽ ഇട്ടിട്ട് വെള്ളൊഴിച്ചിട്ട് എന്നിട്ട് ആ വെള്ള ത്തില് ശർക്കര ഇട്ടിട്ട് ഈ കുഞ്ഞ് ഉണ്ടകളും ഇട്ടിട്ട് എളക്കിയ പായസമായി
ഇത്രെളളു
ആഹ്
വേറൊന്നും ഇടാഞ്ഞേ
ഇല്ല ഇല്ല വാണെങ്കി ഏലക്കായെക്കെ ഇടാം
ആഹ് അപ്പൊ അതിങ്ങനെ പച്ചപ്പൊടി കടിക്കൂലേ ആ ഉണ്ടാ
ഇല്ലല്ല. അത് വേവൂലെ. ഈ വെള്ള ഇതിലിട്ട് കൊറച്ച്
അല്ലാതെ വേറെ വേവി ആവില് കേറ്റി വേവിക്കൊന്നും വാണ്ട.
എഹ് എഹ്
ഈ പറഞ്ഞ പോലെ ഞങ്ങള് വേറൊരു പായസം ഇണ്ടാക്കും. പഴം കൊണ്ട് ഈ ഉണ്ടക്ക് പകരം പഴം.
ആഹ്
അത് കുടിച്ചിക്ക്ണാ.
ഇല്ല
ഔന്റെവെളേ അത് കുടിച്ചങ്ങനെ കുടിച്ചോണ്ടിരിക്ക്യും. ഇജ്ജ് മെന ക്കളടാ പയം പിഴിങ്ങി അത് ഒടച്ച് പയം വെള്ളം കൂടാനൊന്നും പറ്റില്ല.
ആഹ്
കൊഴച്ച് ഇടുത്ത് ഉണ്ട ഉണ്ടാക്കിയിട്ട് ആ പ പിന്നെ ശർക്കര ഒഴിക്കൂല. നമ്മള് പാല് ഇങ്ങനെ പാലിലാട്ട.
ആഹ് ആഹ്
പാലില് ഇട്ടിട്ട് അതിങ്ങനെ കുറുക്കി ഇടുക്കി ഓ ലാസ്റ്റ് തന്നത് കുടിച്ചാണെങ്കി ഇൻക്ക് ഇപ്പളും ആലോയ്ക്കുമ്പളും വെള്ളം വരുന്നു.
ഉം
ഉണ്ടാക്ക്യാേക്കണം ഒരീസം. ഞങ്ങള് ഇങ്ങനെ പറഞ്ഞീന്. പക്ഷെ അത് ആ ബോൾ ഇണ്ടാക്കി ക്കിട്ട് കാര്യല്ല. ആ ബോള് പിന്നെ നെയ്യിലിട്ടിട്ട് ഇതാക്കണം. വറ്ത്ത് ഇടുക്കും അമ്മള്. ഇന്നട്ട് ആഹ് അപ്പൊ ഒര് പ്രത്യേകരങ്ങനെ ഇങ്ങനെ കടിക്കാൻ കിട്ടു അത്. നല്ല രസ. ആ മോൾത്തെ കോ ട്ടിങ്ങിങ്ങനെ ഒരു ക്രിസ്പിയായിണ്ടാവും.
ഉം ഉം
അങ്ങനെ. ഇന്നട്ട് ആ പായസം ഇന്നാ കുടിച്ചേ അർന്ന് ആ പായസം ബാക്കി കുടിക്ക്യെ ഇന്ന്.
ആഹ് ബാക്കി ഫ്രിഡ്ജില് വെച്ചിട്ടൊന്ന് കുടിക്കണം എനിക്ക്. ഉം അത് രസല്ലെ
ആഹ് അത് രസാ. ഈ പറഞ്ഞ സാനം ഞാൻ മറ്റേ യൂട്യൂബില് കണ്ട്. യൂട്യൂബിലല്ല ഇൻസ്റ്റാഗ്രാമില് മറ്റെ ക്ക്യേരറ്റിന്റെ ഉണ്ട ഉം. വ്യാഴിച്ച് ആഹ് ഇ പറഞ്ഞപ്പാരിക്ക് അതാ ഓർമ്മ വന്നെ. ക്ക്യേരറ്റിന്റെ ഉണ്ട.
ആഹ് ഉം ഉം ഉം പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇക്കടപ്പായസ ഇഷ്ടം.
ആഹ്. ആഹ്. സെയിം. ഇക്ക്യും അതന്നെ. ഞാൻ അടപ്പായസം എവിടേണ് പെരുന്നാക്കൊക്കെ അടപ്പായ ഞാ ആദ്യതാണ് വിളിച്ചോയ്ക്ക താത്താരോടൊക്കെ ഇന്നെന്താ അവിടെന്ത പായസം. അടേണെങ്കി ഞാൻ വരാ രട്ടറിയൂ ഉം. ഇന്നട്ട് അങ്ങനെ ഇൻക്ക് ഒര് ഏട്ടത്തിക്ക് അത്രക്ക് പൂത്യായിട്ട് ഓള് ഓളോ ഉണ്ടാക്ക്യാേണ്ട്. ഞങ്ങളങ്ങട്ട് പോയിട്ടില്ലേനി. ഓള് ഇങ്ങട്ട് വന്നപ്പം ഓള് കുപ്പീലാക്കി അത് ഇങ്ങോട്ട് കൊണ്ടന്ന്ക്ക്ണ് അട പായസം. ഉം. ഓളോടെ പിന്നെ എല്ലാ പെരുന്നാക്കും അടപ്പായസ ഇപ്പ ഇന്റോടി മാറി ട്ടോ ഞാൻ ഇന്നെ കല്യാണം കഴിച്ച് കൊട്ന്നേന്റെഷം ഇന്റോടിം മാറി. അത് വരേ ഇന്റോടെ സേേമ്യനി. ഇപ്പന്നെ എല്ലാ പ്രാവശ്യം വിളിച്ചോയ്ക്കുമ്പൊ പായസം തയ്ക്കുമ്പോ അട. അട ഇപ്പ ഫുള്ള് അടാ വെക്കല്.
ഇവെടെ പെരുന്നാക്ക് സേമിയം. എപ്പഴും സേമിയ
അപ്പ അയിന്റോടെ വെറും സേമിയേരുന്നു. ഇങ്ങട്ട് എനിക്ക് സേമിയം ഇഷ്ടല്ലേനി.
ആഹ് ഉം ഉം
എന്നട്ട് ഞാനീ പെരുന്നാക്ക് ഞാന് അടണ്ടാക്കി മറ്റേ ഇത് വാങ്ങിട്ട് മിക്സഡ് മിക്സഡ്ണ്ടല്ലോ അപ്പൊ ഉം അത് വെച്ചണ്ട് അതാകുമ്പോ സുഖ പാലിക്കാണ്ട് ഒരു സാനം എടുത്തിട്ടാ മതി പിന്നെത്തുക്കാ ണ്ട പഞ്ചാരി കൂടി ഇടണ്ടാ
ഉം ഉം
അങ്ങനെ ഇങ്ങക്കെന്താ ചായക്കടി
ക്ക്ന്നുല്ല ഇന്ന് ബിസ്ക്കറ്റ് ഇന്നലെ പായം വാട്ടലും പൊയ്ക്കലും ഒക്കെന്
ആഹ എനിക്കും നെയ്യയിട്ട് തേങ്ങക്കെട്ട പയം വട്ടിയ നല്ല ഇഷ്ട
അതന്നെ ഉം
ഉം
അങ്ങനെഇവിടെ ന്റെ ഹസ്ബൻറ്റ് ആയിറ്റ ആളാ അനങ്ങിയാ പയം പാട്ടിയ പയം പാട്ടിയ ഹ് ഇണ്ടാക്കാള്ള ഒരു മെൻക്കട അഹ് ഇങ്ങന വാട്ടി വാട്ടി കുത്തർക്കണ്ടേ
മ് ഹ്
ഉ ഇന്ന് ഒരു പച്ചക്കാണ്ട് ത്തിന്നാളെ അയി നൊക്കൂല്ല പറി ഞാൻ വിശോസ് സമ്മീക്കുല്ല ഓല്ക് എന്തേലൊക്കെ വേണ ഉണ്ടാ ഇന്ന് പ്പ ഓല് ഇല്ല അതുകൊണ്ടൊന്നും ഇണ്ടാക്കിയില്ല
ആഹ് ആഹ്
ഇണ്ടക്കി പിന്നെ എന്തേലും ഇണ്ടാക്കൽ ഫർള
ഇന്ന് വേറെന്തൊക്കാന്നിട്ട്
വേറെന്താ നൈറ്റിനി ഫുഡ് വേറെ വെക്കുവോ
ഏയ് ഓത്തത് ഹോട്ടലോ അട ആഹ ചെല്ലോൽ വക്ന ണട്ടോ ആഹ നട ചള്ളനെ ഇല്ലെങ്കി പട്ടിണി കടക്ക അതന്നെ എന്നാലും ഇണ്ടാക്കൂല അങ്ങനെ ന്ന് ചോറണ്ടന്നോ അല്ലെങ്കിൽ ഓല് ഫുഡ് കൊണ്ടോവൽട്ട് ഇന്ന് ഓല്ക് ഫുഡ് വേണ്ടപറന്നു ഇപ്പ മഴല്ലേ തണുതും പോകും ഫുഡ് കൊണ്ടയാലേ തിന്നാൻ കഴിയൂല അപ്പൊഒരാൾ ന്ന് ഇന്ന് വേണ്ടർന്നു
ഉം ഉം
മറ്റന്ന് കൊണ്ടവൽന്നെ ഒരു പ്രാവശ്യം വലിയ കോൾല് വല്ല ഡയലോഗ് അടിച്ചു ഇക് ഫുഡ് ഒന്നും വണ്ട ഞാൻ പുറത്ത് തിന്നോ ക്ക തിന്നോ അന്ന് എന്താ തെറ്റിയത് എന്ധോ തോന്നുണ്ട്
ഹ് ഹ്
ഇന്ന് രണ്ടു ദിവസം അടുപ്പിച്ചിരുന്നു മൂന്നാമ ത്തെ ദിവസം മുപ്പരേകക്ക് എന്തോ ഫുഡില എന്തോ പറ്റാത്ത കുടുങ്ങി ഹോസ്പിറ്റലിലായി വയർ വേദന കട്ടന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞ അപ്പളേ താണ് വീ ട്ട്ന്ന് തിന്നുന്ന ഫുഡിന് ഒക്കൂല്ല മോനെ എടുത്ത ഫുഡും വ അയിന്റെ ശേഷം പിന്നെ പെരെ ന്നെ തിന്നല് കൊണ്ടോവാലും പിന്നെ പറഞ്ഞണല്ല എപ്പഴും ഇങ്ങനെ പൊറത്തന്ന് ഫുഡ്കഴികുമ്പോ ആഹ് അതന്നെ ഉം ഒരീസം ഞാന് രണ്ടു ദിവസം ന്റെ വീട്ടില് പോയിന്ന് അപ്പന്നെടർന്ന് അനക്ക് ഇന്നോട് യെപ്പ പറി അനക്ക് വിടന്താ പണി അനക് വിടന്താ പണി ഇത് പണി ഇല്ല ഇല്ലല്ലോ ഒരു പണി ഇല്ലല്ലോ ഞാൻ നാല് ദിവസം അടുപ്പിച്ചാണ് പോയപ്പോ പേര ഒന്നാകെഎരപ്പാ മുൂപ്പരക്ക ഒരുസംതൊടച്ചിട്ട് ഞാൻ വന്നപ്പോ ന്നോട്റിയാം ഇ ഞാൻ ഇന്നല ഇവിടെ തുടച്ചപ്പളാ എനിക്ക് അതിന്റെ വില മനസ് മനസ്സിലായത് പ്പൊ ഞാൻ തുടക്കാൻ വന്നു... ഞാൻ പോയി.. കേട്ടപ്പോ നല്ലോണ് മനസ്സിലായിക്ണു, അങ്ങന്നാ
ഹം
പിന്നെ വേറെന്തൊക്കാ
വേറെന്താ ആ ഉണ്ട് ഇവിടെ അടുത്തൊരു കല്യാണം ഉണ്ട് അപ്പൊ ഉമ്മ അവിടുക്ക് വെറുതെ തലേൽന്ന് പോകു ല്ലേ
ഏ നാളെ കല്യാണ
ഉം കല്യാണ
ഇവിടെ കല്യാണം കൂട്ട് ഇത്ര മാസായി ഇനി പതിനൊന്നാം തീയതി ഒരു കല്യാണം വരുന്നുണ്ട്നമ്മുടെ അയൽവാസിന്റെ
രണ്ടെണ്ണം ണ്ട് നാളെ
ഏ ഉറച്ചൊന്നുംല്ല ഉം പക്ഷെ മയല്ലേ കലച്ചൂടെ മയത്ത് കല്യാണത്തിനണേ നഞ് ചീഞ്ഞ പൊട്ടിച്ചു ഇവരുടെ കല്യാണം ഹോളിലാ നിങ്ങത് ഹോളിലാ വീട്ടിലാ
ഹോളില് തന്നെ ഉം
ഉ പിന്നെ മയക്കാലായ എല്ലാരും ഹോളക്ക്കോക്കും മറ്റേ പേര ചവിട്ടി അങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് കുത്തി
ഉം നെയ്മീൻ ഓ പക്ഷെ കല്യാണ പര്യത്തെ ബിരിയാണിക്കെ നല്ല ടേസ്റ്റ് ഉള്ള വേറെ വപ്പാറ്റങ്ങളത്
അതെ അതെ
നല്ല ഇഷ്ട ചിക്കൻ ബിരിയാണിക്കെ ഫ് ചെല പെരേല്ലാതെ അഞ്ചു വയസൊക്കെ ഉണ്ടാവലട്ടോ ഉ
പോണ് അല്ലെങ്കിൽ പിന്നെ നാട്ടുകാര ഓരോ ചോദ്യങ്ങളായി
ആ അനിപ്പ ഇനി കൊറെ കല്യാണന്വേഷങ്ങളൊക്കെ വരുല്ലോ
ആ അതന്നെയാണ് കല് ഉം അതന്നെ ഇവിടെ തുടങ്ങിക്കണോ ഡിഗ്രീ കഴിഞ്ഞ ഇപ്പോഴേ
ആഹ് അതെന്നെ ഉം ഞങ്ങളൊക്കത് പതിനെട്ടാം വയസ്സ് കേട്ട് ഞനക്ക് ഇപ്പളല്ലേ കേക്കല്ലോ ഒടുങ്ങിയത് അപ്പൊ പതിനെട്ട് പതിനെട്ടിന്റെ വരുമ്പോടുന്നാ അപ്പ ചോദിക്കല്ല തുടങ്ങു കെട്ടിക്ണില്ലേ കെട്ടിക്ണില്ലേ പ്രായം കൂടില്ലേ അറിയും ഇപ്പൊക്കെ എന്ത് പ്രായവും ഇരുപത്തിനാലാം വയസ്സിലൊക്കെ
ഉം നിന്റെ ഫാമിലിയിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ഞാൻ മാത്രം ഇപ്പ ഇ എസ്കേപ്പ ആയിട്ട് ഇവിടെ ഇരിക്കണ്
ഉം അതോണ്ട്നി പേടിചണ്ട വേണെങ്കി നിന്റെ കല്യാണം പറയാ വിളിക്കയിക്കും ഉം ഇങ്ങനെ പറയണലെ കല്യാണം വേഗം നടക്ക ഇക്ക് വേണ് ണ്ട് എനിക്ക് വേണ്ട് പറഞ്ഞിട്ട കല്യാണം ആദ്യം ഉണ്ടാവുക
ആഹ് സത്യംന്റെ ഒരുപാട് ഫ്രണ്ട്സിന്റെ അങ്ങന്ണ്ട് എക്സ്പെക്ട് ചെയ്യാതെ
ആഹ് ഉം എന്റെ അനിയത്തി ഓള് ഇതുവരെ മാണ്ടില്ലേനി ഇപ്പൊ പെരെ വെറുതെ തൊറക്കല് തുടങ്ങിയപ്പോ പോവേനി എന്നാ മട്ടായികണു ഇപ്പൊ
ഓഹ്
മസ് ഞാൻ പറഞ്ഞു ഇപ്പൊ കല്യാണം കഴിക്കുന്നോൾക്കാടി ഇപ്പൊ സുഖം ഓൽക്കാവുമ്പോ വേം പഠിക്കാനും പോവാ രസമല്ലേ അല്ല മോട്ടിവേഷൻ ഒക്കെ കൊടുക്കണ വേക്കെട്ട് അങ്ങനെ സുഖിക്കണ്ട
ഏ
ഉം ഓളാ ഇനി കടുതൽ നിന്നത് ഓളിപ്പൊഡിഗ്രി ഡിഗ്രി കഴിഞ്ഞു കുത്തിർക്ക ന്നാലും ഉണ്ടാവും ഓളെ പിടി ച്ചപിടിക്കക്ക് നോക്കണ്ട വാപ്പ തകൃതി നോക്ക്
ആഹ് ന്നിട്ട്
ഉം ഓൻ്റ അവിടെ ടി വി ഇട്ട് കൊടുത്തിട്ടിരിക്കയാ അല്ലെങ്കി പിന്നെ മേത്ത് ചാടി മറിയാൻ വരും പിന്നെ ഇന്നി ഒന്നിനും സമ്മയ്ക്കൂല ആഹ് ടി വി ഇട്ടപ്പോഇങ്ങനെ കുത്തിർക്കണ്ട്
ആഹ് എന്താ കാർട്ടൂണ് കാണാനാ
കാർട്ടൂൺ ആണെങ്കി നമ്മക്കും ഇരുന്ന് കാണ ഇത് കാർട്ടൂണൊന്നും അല്ല കാണ അത് കുറെ വണ്ടിന്റെ പാർട്സ് വണ്ടി റിപ്പയർ ചെയ്യുന്നത് വണ്ടി പൊളിക്കണത് ന്നിട്ട് മണ്ണണ്ന്ന് എടുത്ത കൊണ്ടന്നങ്ങാണ്ട് ഇങ്ങനെ നന്നാക്കണതൊക്കെ ഉണ്ടല്ലോ ഉം അതക്കെ എന്നിട്ട് കാക്കാക്കിത പണി ഇവിടുത്തെ അവ്ത്തുള്ള നല്ല വണ്ടി എടുത്തോണ്ട് മണ്ണ് കൊണ്ട് പോയി പൂത്ത്ക ന്നിട്ട് നന്നാക്കാ കു ങ്ങാണ്ടത് ഇതല്ലെ ഇപ്പ കാണുന്ന ടി വില്
ആഹ്
ന്നട്ട് മാറ്റാനും പറ്റൂല്ല ഞമ് കാർട്ടൂണൊക്കെയാണെങ്കിൽ രസല്ലെ നമ്മുക്കും ഇങ്ങെനെ കണ്ടെക്കെയിരിക്കാം
അതെ അതെ ഉം
ണല്ലോ ഈ കാറ് അങ്ങട്ട് പൊളിക്കണ ഇങ്ങോട്ട് പൊളിക്കണേ വണ്ടി അങ്ങട്ട് ഉരുട്ടണ് ഇങ്ങട്ട് ഉരുട്ടണ് അതൊക്കെയോ ള്ളു പെൺകുട്ടികളാണെങ്കി പിന്നെ അല്ലെങ്കി കാർട്ടൂണും കണ്ടിരുന്നോളും ഇത് വണ്ടി പ്രാന്തന ഇത് റോട്ട്മ്മേക്കെറങ്ങാൻ കയ്യ
ണ്ടല്ലോ
അതന്നെ ഇനി അടുത്ത ഒരു പെൺകുട്ടിയായ പറയാ ഞാൻ പിന്നെ ഫ്രണ്ടിനോട് പറയും പെൺകുട്ടി ആണെങ്കില് എനിക്ക് ഇത്ര ഇത്ണ്ടാവില്ല എന്റമ്മോ മനുഷ്യന് ഒരു സമാധാനം പറഞ്ഞ സാധനം തരൂല അങ്ങോട്ട് പായിപ്പിച്ച് ഇങ്ങട്ട് പായിപ്പിച്ച- ഇന്നത്തെ കാലത്ത് പെൺകുട്ടികള് ആൺകുട്ടികള് ഒന്നും ഇല്ല മോളെ ഒക്കെ കണക്കാണ്
അതെ അതെ
ഇന്റെ പെൺകുട്ടി ഇന്റെ അല്ല അതിനെ അപ്പറം കളപ്പിക്കും - ഇട്ടും കണ്ടുവരണ്ട് ഉം
എന്നാ ഓക്കെ ആഹ ആഹ്